ആഹ് ആഹ് വ അലൈക്കു മുസ്സലാം കേൾക്ക്ണ്ല്ലേ?
ങ്ങള് അപ്പത്തിനവിടെക്കാ പോയീന് ഞാൻ കൊറെ വട്ടം അടിച്ചു
ഞാൻപ്പതിന് ഇന്റെക്കൊരു കോള് വന്നെ ഞാൻ വിളിക്കട്ടെയിച്ചുകാണ്ട് അപ്പോൾ ഞാൻ വിളിച്ചോളി പറഞ്ഞു. നിങ്ങളതാണെങ്കിൽ വരുന്നൂല്ലാ ആപ്പോ ആ പണ്ണിന്റെ ആകാ എത്ര നാലോ അഞ്ചോ കോള
ഇങ്ങൾതിനി ആഹ് എന്റെത് അങ്ങനെ തന്നെ ഇത് അഞ്ചാമത്തെ അണുപ്പത ആകെ ഇങ്ങോട്ട് എത്രണം വന്നു നാലും വന്നു അങ്ങട്ട് മൂന്നെണ്ണം അല്ല ഇത് നാലാമത്തെ അഞ്ചാമത്ത നാലാമത്തെ
ഉം എന്റെയിലിപ്പോ ഇനി രണ്ടെണെറ്റെ കാണിക്കണത് ഇരുപത്തട്ട് ഇരുപത്തെട്ടൊക്കെ ആയിക്ക്ണ് വേണമെങ്കിൽ അങ്ങട്ട് രണ്ട് കോളും കൂടിണ്ടാവുള്ളൂ
അങ്ങട്ട് ഇണ്ടാവോ നിങ്ങക്ക് നിങ്ങക്ക് അങ്ങട്ടാവൂല ഇങ്ങട്ടേയ്ക്കാരം അല്ല ഇങ്ങള് ഇങ്ങട്ടാ അതോ ഞങ്ങള് അങ്ങട്ടോ എങ്ങനെയാണ്
എനിക്ക് അങ്ങട്ട് രണ്ട് കോൾ ചെയ്യണം ഇങ്ങട്ട് കൊറേ കോൾ ചെയ്ത്ക്ക്ണ് അത് എത്രെയെന്ന് നോക്കിട്ടില്ല ഞാന് ഏ മുപ്പിലേറെ ചെയ്യാൻ പറ്റാവോ
ഏഹ് ഏഹ് മുപ്പീത്തന്നെ നമ്മൾ അങ്ങട്ട് ചെയ്യണ്ടല്ലോ മുപ്പെണ്ണം വാണ്ട പതിനഞ്ചണ്ണം മതിയെ നിങ്ങൾ ഇങ്ങട്ട് പൈതിനഞ്ചണം ചെയ്താൽ മതി നമ്മൾ അങ്ങട്ട് ചെയ്തത് കൂട്ടിക്കാണ്ടാണ് ഫുള്ളാവല്
ഈ ഈ മുപ്പതാവണതോ?
അങ്ങനെയാണ് പതിനഞ്ചെണ്ണം ഉള്ളൂ ഞമ്മക്ക് അത് കട്ടാവണൊക്കെ പാടെ കൂട്ടിക്കാണാണ് മുപ്പത്
ആഹ്
നിങ്ങൾ പതിനഞ്ചിലേറെ അങ്ങ്ട്ട് ചെയ്ത്ക്ക്ണോ ങ്ങൾക്ക് അങ്ങട്ട് പതിനഞ്ചെണ്ണം മതി എന്നല്ലെ പറഞ്ഞത് പറഞ്ഞ
ഏ എനിക്കറിയില്ല ഞാൻ എണ്ണീറ്റൊന്നും ഇല്ല എന്റെ ഇരുപ മുപ്പതാ വാൻ രണ്ടെണ്ണം കൂടി വാണം ഇ പയിലെയ് നോക്കിയപ്പോ
അല്ല ഇനി ഇതും ചെയ്ത്ട്ട് ങ്ങൾ നോക്കോണ്ടയ് അപ്പോ ഒന്നും കൂടി ആയിട്ടുണ്ടാവും പിന്നെ ഒന്നയിക്കാരം നമ്മൾ അങ്ങട്ടു ഇങ്ങട്ടും കൂടിയാണ് തോന്നുണു മുപ്പെണ്ണം
ഏഹ് അങ്ങനെ
അങ്ങട്ട് പതിനഞ്ചെണ്ണം മതീന്ന പറഞ്ഞത് പതിനഞ്ചെണ്ണം അത് കട്ടാണത് ഒക്കപ്പാടെ കൂട്ടിക്കാണ്ട് മുപ്പതണ്ണം എന്നാ പറഞ്ഞത്
ഉം കൊറേ കട്ടായിക്കണ് കൊറെ ചെയ്താലും എടുക്കൂലെ ഞാൻ ന്ന്ട്ട് ഓപ്പണ ആക്കിൊക്കെ അറിയുന്നിട്ട് എടുക്കൂല ഓരോ സാധിക്കുന്ന പെണ്ണുങ്ങള നമ്മ ഇങ്ങട്ട..... അടച്ചടുക്കും ചെയ്യും എന്നിട്ട് പിന്നെ അങ്ങോട്ട് അടിച്ചൽ ഓല് എടുക്കന്നല്ല.....
ഞാൻ കാണ്ടു വിളിച്ചൽ ആദ്യം......
എന്നിട്ട് പിന്നെഓക്ക് ഇങ്ങോട്ട്‌ വിളിക്കാൻ കിട്ടില്ല ഓൾ വിചാരിച്ച പതേ പോലല്ലേതാ നമ്മൾ ചതിക്കുന്നക്കെ..... പിന്റെ പോകൻ കേടന്നാണ പറയടോ പറഞ്ഞു ഞാൻ പറഞ്ഞുോളോട് പൈസ അയക്കണം.....
അല്ലെ നല്ല ആൾക്കാരൊന്ന ഇപ്പ ചതിക്കൂല അറിയാവുന്ന ഇപ്പം.... അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കിട്ടിക്കോട്ടെ ഉം.....
നാലെട്ട് മണിക്കഴഞ്ഞഞ് നിങ്ങൾക്ക് ഒ എട്ട് മണി.... ഞാനാ മൂന്നെട്ടം ആണ്ട നിങ്ങക്ക് രണ്ടെട്ട പറ്റുകയാണെങ്കിൽ ചട്ട കൂടി വിള... രണ്ടെട്ടം കൂടി ഇപ്പ മൂന്നെട്ട ആവും അഞ്ചെട്ടാണ് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചെ.....
ആഹ് ഞാന ഒരിട്ട കൂടിന്ന് അങ്ങോട്ട് വിളിച്ചോക്കണ്ട്ട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട്..... നിങ്ങളുടെ ഓപ്പണ ആക്കി വക്കണ്ടാ ഉം ഉം.... പിന്നെ എന്താണെന്നട്ട് ചായയും കടിയും ചോറൊക്കെ ആയോ....
ചോറതാവണ കൂട്ടാൻ മീൻ.....
ആഹ്....
പിന്നെ ചീതപ്പേരി ഉണ്ട് ചീത ആഹ ചോന്നട..... ഉം ക്കിപ്പ പാട കൃഷിയൊക്കെല്ലേ..... പത്തണക്കൊക്കെ വരും കഞ്ഞ....
ഉം മോളൊന്ന് പോയിക്കണോ ക്ലാസ്സിന്....
ഓക്കൊന്നുംല്ല ശനി ഞായറും ലീവാണ്.....
ഏ അപ്പോൾ....
എന്റെ വീട്ടിൽ കേക്കളു ക്ക അവിടെ എന്റെ ഓള പ്രായക്കാര് കുറേണ്ട്...
ഏ എവിടെക്കെ പോയതപ്പ....
ഓളിന്റെ വീട്ടി..... ഓളന്റെ വീട്ട ഓള അവിടെ ള ഒപ്പമ ഉവരുണ്ട് പോൽക്ക കഴഞ്ഞ തിങ്കളഴ് സ്കൂൾ ഒറക്കല്ലേ....
അപ്പൊ ഞാൻ ആരും ഫ്രീ തരാ പോല ഇങ്ങനെ വിളിക്കുക...
ആഹ്.....
ആഹ്‌ അപ്പൊ നിങ്ങൾ ഒറ്റൊക്കെ ഉണ്ടാവുള്ളൂല്ലേ....
ഉം......
പോയതാണ് നിങ്ങക്ക് എത്ര ആൾക്കാരാ വീട്ടില്.....
നാല് കുട്ടികള്....
ആഹ് എല്ലാ....
ആഹ്..... ആങ്ങളാരും മൂന്നാങ്ങളാരും ഞാനരു പെൺകുട്ടിയള്ളൂ.....
ആ അക്കെ കല്യാണം കഴിഞ്ഞക്കല്ലേ....
കല്യാണം കഴിഞ്ഞ് ആഹ് കല്യാണം കഴിഞ്ഞ് വല്ിയ ആങ്ങളക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ടാമത്തെ ആങ്ങളക്ക് രണ്ടെണ്ണം ഉണ്ട്.... മൂന്നാമത്തേന ഒന്നുണ്ട് പിന്നെ എന്താ ഒന്നല്ലാ രണ്ടണം രണ്ടാം മൂന്നാമത്തേന് പിന്നെ എന്റെ അമ്മണ്ട് ഇപ്പല്ല..... അപ്പ മരിച്ചിട്ട് രണ്ട് വർഷമായി....
പിന്നെ..
ഹസ്ബൻഡന്റെ വീട്ടുകാരൊക്കെ ആഹ്
പാ അഹാ പാത്രം കഴിക്ണ സൗണ്ട്ണ്ട് ഇഹ് ഇഹ് ഹസ്ബന്റ്ന്റെ വീട്ടില് നാല് ആൺകുട്ടിയളു ആ അടെ നാല് ആൺകുട്ടിളും രണ്ട് പെണ്ണും.
ആഹ ആഹ് എത്രാമത്ത ഇങ്ങള്?
ഞാന് മൂന്നാമത്തെ
ആഹ്
ഉ
മൂത്തച്ചി
മൂത്തത് രണ്ട് ആ രണ്ട് മൂത്തച്ചി ഒര് എളച്ചനു ഉണ്ട്. പിന്നെ രണ്ട് പെങ്ങമാരാണ് ഓല കല്ല്യാണം കഴിഞ്ഞിക്ക്ണ്. ഒര് നാത്തൂന് ദൂര്ത്ത്ക്കാണ് കെട്ടിച്ച അയിന് ഒരു കുട്ടിഒള്ളൂ. അയിന്റെ മാപ്പൾനെ കഴിഞ്ഞൊല്ലം പെര്ന്നാള് കഴിഞ്ഞാരെ പാമ്പട്ച്ച് മര്ച്ച്ക്ക്ണ്.
ഏഹ് ചെൽപ്പ ഓളുണ്ടാവും ഇബടെ അവുണ്ടാവും.
ആഹ് അത് അവിടെ നിക്കല അവിടെ നിക്കല് ഇണ്ട് ഇപ്പം ഇമ്മാക്ക് സുഖല്ലായിട്ട് ഇങ്ങട്ട് വെന്ന്ക്ക്ണ് ഇവിടെ ഇണ്ട്.
കുട്ടിയോ അയ്‌ന്റൊരു കുട്ടിയോ
കുട്ടിനെ കെട്ടിച്ച് രണ്ട് കുട്ടിൾണ്ട്.
ഏഹ് അപ്പ അഹ് ഒറ്റക്ക് നിക്കോ?
ഒറ്റക്ക്ക്കും പിന്നെ നാത്തൂന് ഇണ്ട് എട്ത്ത് വീടെന്നെ ആഹ് ഹസ്ബന്റിന്റെ മാ പെങ്ങള്.
ആഹ് ആഹ്
പിന്നെ നാത്ത് ഇന്റെ നാത്തൂന് അത്ര അങ്ങനെ പേടിയൊന്നുല്ല. നല്ല ധൈ ര്യാണ്. അപ്പ അങ്ങനെക്കെ കയ്യും.
ആഹ് ആഹ്
ഇബടെ ഒര് വീട് വെക്കണം പറയിണ്ട് നാത്തൂന് സുഖല്ലാത്തപ്പം ഇവടെ നിക്കാന്. അയിന് തലക്കൊര് ബാലൻസിന്റെ പ്രശ്നംണ്ട് അപ്പ പിന്നെ അപ്പ എന്തെ അസുഖം ഇണ്ടാവുമ്പ ഇവിടെ വന്ന്ക്കാർഞ്ഞാണ്ട് സ്ഥലോം മൊതല് ഒക്ക ഇണ്ട് അപ്പ പിന്നെ ഇവിടെ ഒര് വീട് വെ അഹ് സെരി ഇന്നാ മകക്കും വെന്ന് നിക്കാല്ലോ.
ഓള് ഒട്ക്കാ കെട്ടിച്ചാ അപ്പ ഓളെര്ത്ത് ക്ക്
മകളെ ആ മകളെ അവിട്ന്ന് കൊർച്ച് എട് ആ ഞങ്ങള അട്ത്ത്ക്കാണ് ഞങ്ങളെ വീടിന്റെ അട് ക്കാണ് സ്ഥലം പറയാൻ പറ്റൂലല്ലോ?
ആഹ്
ആപ്പൊ ആഹ് ആഹ് ആഹ് മകക്ക് രണ്ട് കുട്ടിയാള്ണ്ട്. ഒര് പെണ്ണ് ഒര് ആണുണ്ട്. ആഹ് ഇങ്ങട്ടും വരാം ആതൂന് ആളാവും ചെയ്യും. പിന്നെ നമ്മള് പിന്നെ മരോനൊക്കെ ഇണ്ടാവുമ്പോ നമ്മള് തറാവാട്ട്ക്ക് അങ്ങനെ വെരുമ്പോ ഓൽക്ക് ഒരു കെതീടെ ക്കാരെല്ലോം മാപ്പ്ളക്ക് മരോന് അപ്പ ഇബടെ ഒര് വീട്ണ്ടാക്കാന്ന് പറിണ് ണ്ട്.
ആഹ് തറവാട്ടില് ആഹ് എളച്ചനും കുട്ടിളൊക്കെ ഇണ്ടാവൂലേ.
അളച്ചന് നാല് പെൺകുട്ടിളും ഒക്ക ഇണ്ട്. പിന്നെ, ഇമ്മാക്ക് ഇപ്പ സുഖല്ലാതെ കെടക്ക് ആണ്. സീരിയസ് ആണ്.
ഏഹ്
ഇമ്മ ഇപ്പ അജ്ജ് അജ്ജ് കഴിഞ്ഞന്ന് വന്ന്ക്കാണ്ട് നാം പർഞ്ഞിലെ മര്ന്ന് മര്ന്ന് മാറി കുടിച്ച് അങ്ങനെ
ഇന്ന്ട്ടോ ഏഹ് മര്ന്ന് മാറി കുട്ച്ചേ
മര്ന്ന് മാറിയർന്നാല് ഇബടെ മര്ന്ന് മാങ്ങിയച്ച്നേ.
ഇക്കുറി അജ്ജ് വാ ഇക്കുറി അജ്ജ് കഴിഞ്ഞന്ന് കാണ്ടോ?
ആഹ് ഇക്കുറി അജ്ജ് കഴിഞ്ഞന്ന് രണ്ടാമത്തീസം. പിന്നെ മര്ന്ന്ബട വാങ്ങിച്ചീനി സുഖ അയിന്
കിഡ്നിക്ക് നീരിന് പ്രശ്നള്ളതാണ് അപ്പയിന്റെ മര്ന്ന് കൊണ്ടോവാതെ അവ്ട്ന്ന് മര്ന്ന് മാറി മാറിഅർഞ്ഞാല് അയിന്റ കമ്പിനി മാറി പിന്നവ്ട്ത്തെ മരുന്നെല്ല ഡോസെയ്‌ക്കാരല്ലോ അയിലാണ്ട് കേറി അയിലെ ഊം അവ്ട്ന്നന്നെ ആ അജ്ജ് ചെയ്ത്ക്ക്ണ് അജ്ജും അജ്ജ്ന്റെ കർമ്മങ്ങളു എല്ലം ചെയ്ത് എല്ലം ചെയ്ത് ബടെത്ത്യേതാലും ഏതാലും ഇപ്പം മുണ്ട്ണൊന്ന്ല്ല മുണ്ടാനൊന്നും കയ്യ്ണ്ല്ല മൂക്ക്കൂടെ പൈപ്പിട്ടേക്കാണ്
അയിനജ്ജയാള്ളൊര് ഭാഗ്യണ്ടായാ കുട്ട്യാളു മ അത് കൊണ്ട് ഞ്ഞിപ്പ മ അ ബ ച്ചോനല്ലചേൽക്ക് കൊണ്ടോവാണെ അയിന് സ്വർഗം ക്‌ട്ടു
ആഹ് സ്വർഗം കുട്ട ഉം ത്‌വരേ ചെയ്തതെറ്റ് എത്തു ചെ തെറ്റ്ചെയ്യാൻ തെല്ലാരും നല്ല ആല് മര്‌ക്കളെം നല്ലോ നോക്കി ഒര് എടങ്ങാറാക്കാ ഒരമ്മായ്മ്മെനി നല്ല നല്ല സ്നേഹള്ളൊരമ്മായ്മ്മേ ആര്ക്കുല്ലയിനോട്
അങ്ങൻ തൊല്ക്ക ഏ ന്ന ഏഹ് അങ്ങൻത്തൊര് വേറെ കൊയപ്പൊന്നുണ്ടായിര്ദാദ്യല്ലേ
ആഹ് കിഡ്നിക്ക് ആഹ് പണിയെട്ക്ക്ണത്‌ന്റെ ത്തെന്നെനി വജ്ജ്ന് പോണേന പന്ത്രണ്ടീസം മുന്നെ
ഏഹ്
അ ആഹ് അത് പിന്നെ എളച്ചി പോയിനി അപ്പന്റെട്ത്തേയ്നി അപ്പ പിന്ന പന്ത്രണ്ടിസം കഴിഞ്ഞേരെ പിന്നേ ഒരാഴ് ച്ച കഴിഞ്ഞാരേണ് അജ്ജിന് പോയത് അപ്പവ്ട്ന്നന്നെ സുഗല്ലാതെക്കായിനി പ്പങ്ങൻ ക്ക്ങ്ങന പ്രശ് നള്ളതു ഓപർസംചെയ്തതൊന്നയിനറീച്ചിറ്റില്ല അർഞ്ഞാ അയിനെട്ങ്ങാറെയ് കരം വിചാരിച്പ്പ വജ്ജ് കഴിഞ്ഞ് വന്നാരിം പറഞ്ഞൊയ് ചി ന്തർമ്മണം പ്പ പോണം മാളൂന്റെട്ത്ക്ക് പോണം ന്നർഞ്ഞിക്ക ന്റെട്ത്ക്ക് അയിലാണ് പ്പയി സുഖല്ലാതായത് ഏതാലു അങ്ങനെയൊക്കങ്ങ ങ്ങന കയിഞ്ഞ് അമ്മോശാക്ക അമ്മോശാക്ക മര്ച്ചിറ്റ് മൂന്നാല് വർഷായി
ഊം
നാല് വർശായിക്ക്ണ്
ഊം
അങ്ങനേ കയ്യ്ണ് ആ
ഇന്റെ ഫോണ് നോക്കാമ്പറ്റൂല ഹ് ഫോണ് നോക്കിയാവാണെ വ കട്ടാവു
ആഹ് എട്ട് മിൻറ്റായിറ്റൊള്ളു രണ്ടിൻറ്റും കൂടിണ്ട്
ആഹ്
പീന്നെന്താ മഴ പെയ്യുണ്ടടെ കുട്ട്യള് കയിഞ്ഞായ്ച്ച വന്നീനി ആഹ് കയിഞ്ഞായ്‌ച്ച വന്നീനി പിന്ന ന്നലെ വല്ല്യ മോള് വന്നീനി പിന്നാ മ്മാന്റെ ആങ്ങൾന്റു ന്റ കല്യാണണ്ട് അപ്പയിന് ഡ്രസ്സട്ക്കാം വാണ്ടി ശ്
അ
അപ്പങ്ങന വന്ന്ക്കാണ്ടോള് വന്നീനി നട്‌ ന്നലെ കുട്ട്യേക്ക് ചോറൊക്ക കൊണ്ടുപോയ് ന്നല ബിരിയാൻ ണ്ടാക്കിനി അപ്പൊ കുട്ട്യേക്ക് അവ്ട അപ്പോൾമ കബ്സൊക്കണ്ടാക്കിക്ക്ന്ന് അർഞ്ഞോള് അപ്പ ബിരിയാണിം കൊണ്ട് ആഹ് ചോറവാങ്ങ ആഹ് ഓള്ണ്ടാക്കും പിന്നോക്ക് ക്ലാസ്സിന് പോണ പ്രശ്നണ് ഒർ ക്ക്ട്ട്ണില്ലാറി ഒർങ്ങാന്പ്പെ ചെറ്യ കുട്ട്യേള മദ്റസ്ക്കർഞെ ഉം ക്ലാസ്സൊ‌മ്പതരാവുമ്പത്തിനോക്ക് പത്തണിആവുമ്പോത്തിനോള ക്ലാസ്സിലെത്തണം അഞ്ച് അഞ്ചേപ്പടെ അപ്പങ്ങനെ അങ്ങനെക്കെ കയ്യ്ണ്‌ണ്ട് പ്പ ന്നലെ വന്ന്ട്ട് വ്ട വന്ന് കട്ക്കന്നെ പാവം തോന്ന കട്ക്ക്‌ണണ്ട്ട്ട് അമ്മള് പ്പ ഓളിഞ്ഞോട് പറയത്താമ്മ ങ്ങക്ക് പണി ഞങ്ങളകട് ച് തുടച്ച ഇങ്ങക്ക്‌ പണില്ലല്ലോ ഇമ്മ അടുക്കളിൽ ഇണ്ടാക്കിയാ പോരേ അപ്പ പറയാ ഇപ്പൊ ഉമ്മച്ചീന്റെ വെല ഇമ്മാന്റെട്ടുക്കി മനസ്സിലായില്ലേ ആ ഇപ്പം അറീം ഉമ്മ രാവിലെ നീച്ചലും കുട്ടികളെ പറഞ്ഞയക്കലും ഉമ്മാരെ പണിയൊക്കെ ഇപ്പൊ ഓളിടുക്കല്ലോ ഒരു കുട്ടി ഉ ഉ പിന്നെ മൂത്തച്ചി അവിടണ്ട് ഉ ചായംകാടിയും ഓളും ഉണ്ടാക്കും താത്ത ഉണ്ടാക്കി ഓലും കൊണ്ടന്ന് കൊടുക്കും ഓള് ഓക്ക് ഇഷ്ടുള്ളത് ഓളും ഉണ്ടാക്കും ഉം അങ്ങനെയൊക്കെ അങ്ങനെ കഴിയണ്ട് ഓള് പുട്ടുണ്ടാക്കും റവ ഉണ്ടാക്കും ആഹ ആ മൂന്നാല് ആൾക്കാരുണ്ട് പിന്നെ താത്തി മേലിന് മുത്തച്ചിം അപ്പും കറിയും അങ്ങനെ മറ്റ അതും കൊണ്ട്ന്നൊട്ക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് അങ്ങനെ കഴിഞ്ഞ് പോണുണ്ട്
ആഹ
ഓള് പിനെ മക്ക മക്റോണി പിന്നെ മറ്റേ നൂഡിൽസ് അങ്ങനത്തൊക്കെ ചിക്കനൊക്കെ ഇട്ട് കാണ്ട ഓരോ മോഡ ലിൽ ഉണ്ടാക്കും ചപ്പാത്തി പൊടി കൊണ്ട് ഉം നൂഡിൽസ് ആക്കി കാണ്ട് ചപ്പാത്തി പൊടി അങ്ങനെ നൂഡിൽസിന്റെ മാതിരി ഉണ്ടാക്കി കാണ്ട് വള്ളത്തിലിട്ട് കാണ്ട് പീച്ചി കാണ്ട് ഒക്കെ അങ്ങനെ ഉണ്ടാക്കും ഓരോ മോഡലും ഉണ്ടാക്കും ഇന്നലെ മിഞ്ഞാന്ന് ഏറ്റെ ഇപ്പൊ മറ്റേ സേമിയം സേമ്യത്തിന്റെ പേക്കൊട്ന്ന്ങ്ങാണ്ട് മന്തി പോലെ ഉണ്ടാക്കിട്ട്ണ് പറഞ്ഞ് ചിക്കനൊക്കെ ഇട്ടുകാണ്ട് എന്നട്ട് ഞാ ഓളെ പ്പച്ചി ചോയ്ച്ചേന്റെഷം ആഹ് ഇതല്ല രസണ്ടല്ലോ ഇതെങ്ങനെ ഇണ്ടാക്കിയത ചോയ്ക്കുന്നുണ്ടാണാവൊ ഒരോ ഫോണ്ല് ഓരോന്ന്ങ്ങനെ കാണുമ്പളെ അങ്ങനെ ചെയ്ത് നോക്കാണ് പ ആഹ ആഹാ കുട്ടികക്ക് നാലണിയ ആ കുട്ട്യാക്ക് നാലണിക്ക് വരുമ്പോ തിന്നാനും അയിറ്റാളെ വിചാരിച്ചാ അപ്പൊ ഓളറേ വെച്ച് ഉണ്ടാക്കിട്ട് ഇമ്മ ഇച് ഇപ്പൊ തിന്നാൻ വേണ്ട പറിം ഓള്
ആഹ് അങ്ങന തന്നെയാണ് എന്റെ മകളും അങ്ങനെ തന്നെയാണ് ഓള് ഇതേപോലെ എന്തെങ്കിലും യൂടൂബിലോ ഇങ്ങനെ ഉണ്ടാക്കും കൊണ്ടൊക്കെ ഒക്കെ ന്നിട്ട് പിന്നെ ഓൾക് തിന്നാ വേണ്ട ആ മണം ചൂരൊക്കെ കേട്ട് ഓർക്ക് വേണ്ട
ആഹ്ക്ക ചിക്കനൊക്കെ കഴികാനും മീൻ കഴുകാനൊക്കാല ക്കെ മടിയാണ് അയിനൊക്കെ താത്താനെ വിളിചോലോ മൂത്തമ്മാനെ. അങ്ങനത്തൊക്കെ കൈമെ ആഹ് അങ്ങനത്തൊക്കെ ഉം അങ്ങനത്തൊക്കെ കൈ്മല ഉം താത്ത പറഞ്ഞ്ക്ക്ണ് ഇജി ഒരു ഇടങ്ങേറും ആവണ്ട അന്റെ കുട്ട്യാളെ ഞാൻ എന്റെ കുട്ട്യാളെ നോക്കുംപോലെ നോക്കിക്കൊണ്ട് റസ്റ്റ്‌ നിന്നോണ്ടി ഒരു ഇടങ്ങേറും മാണ്ടട്ടോ ആ മൂന്ന് മാസംറസ്റ്റ് പറഞ്ഞേക്ക്ണ് ഏതായാലും പത്തിഇരുപത്തി രണ്ടിസം നിന്ന കാണ്ട് പോവണം ഇമ്മാനേം കൊണ്ടേ
അതെന്നെ
ഉം ആ ഉമ്മ ആഹ ഉമ്മാക്ക് അകം അടിച്ചോരി തൊടക്കാനും അതൊക്കെ ആണ് കെതി അതൊക്കെ പിന്നെ മക്കൾ ഇടുക്കൊല്ലോ. പിന്നെ മിഷീനും ഇണ്ട് തിരുമ്പാന് അങ്ങനെയൊക്കെ മെഷീൻ ഇട്ട് കാണ്ടൊക്കെ അങ്ങട്ട് തിരുമ്പി. അങ്ങനെ
അതെന്നെ ആ ഇപ്പത്തെ കാലത്ത് പണിഎടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഗ്യാസും കാര്യങ്ങളും മെഷീനൊക്കെ ഉണ്ട്
ത്തുമ്മാ എല്ലാം ഇണ്ടാക്കും അത് ഇവിടായാലും നാത്തൂമാര് എടുക്കണ ഇമ്മന്നെ ഇടുക്കും ഓലും ക്കും ഉമ്മി അങ്ങനെ കൂടി കൊടുക്കും പിന്നെ തിരുമ്പാനുളള പിന്നെ നാത്തൂനുന്നെ ഉ സമയം നോക്ക ആ ആഹ് പന്ത്രണ്ട്